ഓം
ആഹ് കിട്ട്ണ്ല്ലേ
ആഹ് കിട്ട്ന്ന്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം?
നല്ലെന്നെ ഇയ്യോളെ കല്യാൺത്തിന് വര്ല്ലെ?
കല്യാൺത്തിനൊക്കെ വെര ഞമ്മക്ക് കല്യാൺത്തിനോവുമ്പൊ ഡ്രസ്സ്ട്ക്കണ്ടെ ആദ്യം കൊറെ കാലത്തിന് ശേഷം കൂടല്ലെ അമ്മള്
അതെ ഓന് നാലഞ്ച് പരിപാടിണ്ട് മെഹന്തി ഒന്ന് ആഹ് മെഹന്തീ പിന്നെ എന്തയ്ന് ക്കോലി ആഹ് അന്തിക്കെ ഇണ്ട് അന്തിക്ക് പിന്നെ അമ്മക്ക് മഞ്ഞെട്ക്കാ
ആം അ അൽതിക്ക് പിന്നെ നമക്ക് ആര്തെങ്കിലും മഞ്ഞ ചോയ്ച്ചാലും മതി
ചോയ്ച്ചാലും മതി വെറ്തെ വാങ്ങിയാ മഞ്ഞൊന്നും പിന്നെ ഇടൂ ല
ആഹ് മെഹന്ദിക്കും അതേമായിരി പച്ച മതി
പച്ചമതി അതും ഉണ്ടാവൂലെ അന്റെട്ത്ത്
ഏഹ്
അന്റെട്ത്ത് ഇണ്ടാെ പച്ച
ആഹ് പച്ച ഇന്റെട്ത്ത്ണ്ട് മഞ്ഞ ഇന്റെറട്ത്ത് ഒര് ചെറിയ മഞ്ഞ പോലെള്ളത് ഇണ്ട്
ആഹ് ആഹ് ആഹ്
പക്ഷെ ഇമ്മക്ക് കല്യാൺത്തിന്റെ അന്ന് നമ്മളെ ചെങ്ങായ്
ആഹ് ഒരെ ഡ്രസ്സ്ടാ ഇപ്പഐന് എല്ലാരും മറ്റെ എന്താണ് പേസ്റ്റൽ കളറൊക്കെല്ലേ
ആഹ് ലൈറ്റൈറ്റ് ലെ
ലൈറ്റൈട്ട് ഓരോര്ത്തരും ഓരോരോരോ കളറ് ഇങ്ങനെ ഇട്ക്കും പക്ഷെ പാറ്റേണാെ ഒക്കെ ഒരെ പോലെെക്കും
ആഹ് അങ്ങനെ കാട്ടാ അല്ലെങ്കി പിന്നെന്താ അറിയാേ അമ്മള് ഒര്മിച്ച് ഇടുമ്പാെ പിന്നെ അമ്മക്ക് പിന്നെ ഇടാൻ തോന്നൂല പിന്നെ എങ്ങട്ടേല അന്നത്തെ കല്യാൺത്തിന് ഇടും പിന്നെ അമ്മള് കല്യാണത്തിന് പോവുമ്പൊ ഇമ്മക്ക്
എപ്പോളും പോകുമ്പൊ, ഇടുമ്പൊ മടിയാവും ആഹ് അതാവുമ്പോ എന്താ ഇമ്മ ഇനിപ്പാെ വേണെങ്കി അങ്ങോട്ടും ഇങ്ങട്ടും മാറ്റ് റ്റ്യൂടാ പിന്നെ വേറെന്താ പരിവാടി ഇണ്ടാവുമ്പാെ
ഒരേ പാറ്റേണ് അല്ലെങ്കില് ഒരേ മോ അതെന്ത അമ്മള്ഡ്രസ്സിന്റെ അടിച്ച്ണ മോഡല് മാറ്റാ
ആഹ് മോഡല് മാറ്റാ കളറ് കളറാ പേസ്റ്റൽ കളറാക്കാ അപ്പൊ അതാവുമ്പാെ രസണ്ടാവും ഫോ ഫുഡ്കഴിക്കാൻ വെരുമ്പൊ ആഹ്
ഡ്രസ്സ് രസണ്ടാവും
അപ്പൊ അങ്ങനെ എട്ത്താമതി ഐന്പ്പ എന്നാപ്പൊ പോവാ
എന്നാ പോവാ നാളെ മറ്റന്നാളായിട്ട് പോണ്ടേരും ഞായറാഴ്ച എല്ലെ ഇപ്പൊ കല്യാണം ദിവസല്ലല്ലോ
അടിക്കാന് വേറെ എവ്ടിം കൊടുക്കണ്ടി വെര്ലെ അടിക്ക്ന്ന ആരേം ഇണ്ടോ അനക്കറിണെ
ഇന്ററിവില് ഇല്ലേയ് നിന്റെ ആന്റി അടിച്ചീന് ശാന്റ് ക്ക് ഇപ്പൊയ്വ്ണ്ടോന്നറീല ഉം ആന്റിനോട്
ആഹ് അതാണ് കൊറെ അങ്ങനെതാ ചോയിച്ചു ഓക്കണ്ടി ഒന്ന് ഇമ്മടത് ഇപ്പൊ അടിച്ചരാന്ന്.
ആഹ് അവ്ടെ അവ്ടെ ആരേലും അടിച്ചോ
ഇവടെ അടിക്കും ഇപ്പൊ ഇവടെ ഇപ്പൊ ഓരോ സ്കൂള് തൊറന്നതിന്റെ തെരക്കൊകേട്ടു അവർക്കാെന്നും അടിക്കാൻ വയ്യ
ആഹ് അതെന്നേണ് ഇവടേയ് യൂനിഫോമ് ഇപ്പളും അടിച്ച് തീർന്ന്ട്ടില്ലത്രെ
അതാണ് അവർക്കൈന് ഓരോ ടൈലർമാര്ണ്ടല്ലോ കൊറേ നേരം വെക്കും ന്ട്ടടിക്കുവോ അതൂല്ല
അതാണേ അപ്പൊ പിന്നെ നല്ല അടിച്ച്ന ആള് വാണേനും
അതെ
നല്ല വൃത്തിക്ക് കിട്ടണ്ടെ സാധനം
ആഹ് അതാണ്
ഇജ് മൈലാഞ്ചി കല്യാൺത്തിന് ഇജെന്താ ഇട്ണ് ഞാനൊരു പച്ച ഗൗണ് ഇടാവിചാരിച്ച്
ആഹ് ഇന്റേലൊരു പച്ച ചുരിദാറ്ണ്ട്
ആഹ് പിന്നെപെല്ലാര്തും ഒരെ പ ച്ചാവണെന്നില്ല എന്തായാലും പച്ചായ മതിയലോ ഓള് പർണിലെ അമ്മളോട് പച്ചായ മതീന്ന്
ആഹ് പച്ചായ മതീന്നാ പർണത് അതോണ്ടാണൊരു കാര്യം
ആഹ് മഞ്ഞൾ കല്യാൺത്തിനും അതന്നെ ഏതേലൊക്കെര് മഞ്ഞ കളറ് ഇട്ക്ക അല്ലെങ്കി ചെങ്ങായ്ചിയേളർത്തന്നോ ഉം
ആഹ് അവ്ട്ന്നെങ്കിലും ഒരു പച്ച അങ്ങോട്ട് വാങ്ങെന്നെ എല്ലാണ്ട ഇപ്പോ ഇല്ലയ പച്ചൊന്നും കിട്ടല്ല ഇപ്പൊ.
ഉം പച്ചന്റെടുത്തുണ്ട് മഞ്ഞാണ് -
ഇവിടെ എന്റെ മഞ്ഞ ഉണ്ട് എന്റെ ഒരു പ്രാവിശ്യം ഇതേപോലെ മഞ്ഞ കല്യാണത്തിന് വാങ്ങി വെച്ച ഇവിടെ ഉണ്ട്. ആ പിന്നെ ഇടൂലല്ലോ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി ഉണ്ടാവ്മ്പോളല്ലെ ഇടുള്ളു.
അതാണെകല്യാണത്തിന്റെ ഡ്രസ്സ് പിന്നെ അവസ്ഥ കാരണം നമ്മള് നല്ല കല്ലുംമുളുള്ള ഡ്രസ്സ് എടുക്കും ചെയ്യും.
ഒക്കെ എടുക്കും എന്നിട്ടാ പിന്നെ അത് മൂല നല്ല പൈസയൊക്കെ കൊടുത്തു അവിടെ അങ്ങനെ എത്ര ത കിടക്കണെ
ആഹ് നമ്മള് പുറത്ത നല്ല സുഖല്ല ഡ്രസ്സ്ല്ലാം ഇട അല്ലാ
അതാണ് അതാണ് പാന്റും അഹ് ഇതൊക്കെ പിന്നെ എന്താ പരിപാടിന്താ ഒരുപാട് ചൂടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സും ഇടാൻ തോന്നൂല.
ഇടൂല ആഹ്
പോകുമ്പോഴായാലും ഇതൊന്നന്ന് വേണ്ടന്ന് തോന്നും
പിന്നെ ആർക്കിയിലൊക്കെ കൊടുത്ത മൊതലാക്കണം.
മുതലാക്ക അതാണ് ഇപ്പ പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിടുല്ലോ. ആ അതുകൊണ്ട് കൊഴപ്പാണ് ഈ ഇട്ടോ ഞാൻ ഇട്ടോടോ അന്റെ തതിന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിടാ
ആഹ്
ഇതിപ്പോമ്മളപ്പോ അവിടെ പോയൽ ഇട്ടിയിരിക്കും നല്ല പേറ്റേണാ കറ്റിയതൊക്കെ വേണ്ട ഓർണമെന്റ്സ് ഒക്കെ നോക്കണ്ടേ?
മാണം ആറ്റേത് എന്ത് ഏത് കളറപ്പ നമുക്ക് നോക്ക
ആ ലൈറ്റ് ആയിട്ടുള്ള കളറൽ മെജന്തെയോ ലൈറ്റ് നീല അങ്ങനെ ഓരോ ഇത്രര ഓരോരോ കളർ അങ്ങോട്ട് എടുക്കന്നെ.
നല്ല വെറൈറ്റി കളർക്കെ പീച്ച് കളറോ?
ആ പീച്ച് കളറൊക്കെ അങ്ങനെയൊക്കെ എടുത്താൽ മതി.
ഉം അപ്പൊ ഇപ്പ ഇങ്ങനെയാണല്ലോ കളർ പീച്ച കളർ ഡ്രസ്സ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മാലം ഇതൊക്കെ വേറെ കളറ്.
വേറെ കളർ ആയിരിക്ക അങ്ങനെയപ്പ എല്ലാരും ഇടുന്ന അത് വേണം വാടക്കൊക്കെ എടു കാല്ലോ
വാടകക്കെ എടുക്കാ വാടകൊക്കെ എന്തരും പൈസാണ്.
ആഹ് ഭയങ്കര പൈസിയാ.
ഉം ഇപ്പ എല്ലാത്തും തൊട്ടീനും പിടിച്ചീനൊക്കെ നല്ല പൈസയാണ്പ്പെ എത്ര പൈസ പറഞ്ഞാലും ഞമ്മള് വാങ്ങും ചെയ്യും.
ആഹ അതാണ് അതുകൊണ്ടാണ്.
മീഷോലൊക്കെ ഉണ്ടില്ലേ നല്ല സാധനം.
ഓ നല്ല സാധനം മീഷോല് കിട്ടും പക്ഷെ എന്താ ഇവിടെ വന്നാൽ എങ്ങനെയിരിക്കുംന്നറിയില്ല ചിലപ്പോ കുട്ടി ഇടുന്നതായിരിക്കും വലിയോര മല കാണിച്ചിട്ട്.
ആഹ് പക്ഷെ അനതല്ലേ നമ്മുക്കിപ്പോ ആഹ് ഞാനെന്നെ ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങങ്ങള് എന്താ അതേമാരി അങ്ങട്ട് തന്നെ കൊടുത്തയച്ച്ക്ക്ണ് ചെരുപ്പൊക്കെ ചെരുപ്പൊക്കെ വാങ്ങിയ
ആഹ് ചെരുപ്പൊക്കെ അതാണ് നമ്മുക്ക് പറ്റിയ സൈസ ഒന്നും ആവൂല കാണി
പക്ഷെ നല്ല അങ്ങനെയല്ല നല്ല രസല്ല ചെരുപ്പാളയലുണ്ട് പക്ഷെ നമ്മുക്ക് ക്കു പൊറത്ത്ന്ന് ആ നമ്മള് കടയിലൊന്നും അങ്ങനത്തെ രസം അത്ണ്ട് അങ്ങനെണ്ട്.
എന്റെ ഇവിടെ തന്നെ ഒരു ഉം ഒരു ഉം റെഡിമേഡ് ചുരിദാർ വാങ്ങിക്കുമ്പോൾ നല്ല കോൾട്ടി നൂറ്റി അയ് പത് റൂപ്യേള്ളൂ ഷോളും പാൻ്റും ഒക്കെണ്ട് ഒന്ന് വക്കടിച്ചാ മതി നല്ലൊരു തുണിയും കട കോട്ടൻ ന്റെന് തുണി ആഹ് ഡെയ്‌ലി പോണോർ ക്കൊക്കെ ടാൻ സുഗാ ണ്
ആഹ് ചെ ലത് നന്നാവും ചെ ലത് നന്നാവൂല
ചെ ലത് നന്നാവുല്ല അതാണ് അതെന്നെ മാളിമ്മേനൊരു ഒരു ബൂം ചെ ഷൂ വാങ്ങീ ട്ടത് കൊള്ള് ണില്ല
ഉം എന്നിട്ടാ അതേമാരി അങ്ങോട് കൊടുത്തെച്ച് ഏഹ് ആഹ്
അപ്പൊ ഇനിയിപ്പോ അതിനിയിപ്പം ആർക്കും കൊടുക്കാന്നല്ലാണ്ട് വേറെതില്ലല്ലോ
അതെ മാ രി ഇവിടെ എന്താ മറ്റേ പിലാ വില്ലേ ചക്കന്റെ ആഹ് അത് ഇതേമാരി കൊണ്ടുര് ച്ചേനി അയ് ന്നെ ന്നെ മീഷോന്ന് എന്താ ഇവിടക്ക ഇവിടെ എത്തിപ്പോ ത്തി നും വാടിക്കര് ഞ്ഞ ഡി അയ് ന്റെറെ എല്ല കൈന്റെ ഉള്ളില ന്നെ വാടി ഞാ അതേമാരി അങ്ങോട്ട് കൊടുത്തയച്ചു
ആണ്
ഉം പിന്നെ എന്നിട്ട് വേറെ അതേമാ രി ഒന്നോ ഓർഡർ അതേമാരി ഓർഡർ ചെയ്താണ്ട് പിന്നെ വന്നു അപ്പൊ അത് ഇവിടെ കുഴിച്ചിടാ ണ് വല്ല്യ രു ഉഷാറൊന്നും ഇല്ല
അ ഹാ ആഹ്
ഓലത് കാണിച്ച് മ്പൊ കൊറേ നല്ല രസത്തിലൊക്കെ കാണിച്ചു നമ്മളെ കൈയ്യിൽ എത്തുമ്പോളാണ് ആ രസല്ല ആഹ് മീശോന്ന് ന്നെ വാങ്ങി ഒക്കേ മറ്റേ മാലിം കമ്മലും വളെ ന്നും വാങ്ങാല്ല സമയയോം ഇല്ലല്ലോ
ഇല്ല്യ ഇനിയിപ്പോ അതൊക്കെ ഓർഡർ ഈത് വരാൻ എത്ര ദിവസം പിടിക്കും പറയാൻ പറ്റൂല എന്റെ അവിടെയുള്ള ഒരു കുട്ടി ഓർഡർ ഈ തിട്ട് ബാഗ് ഓർഡർ ഈ തിട്ട് അത് ഇ ങ്ങനെ വരാ പോവാ വരാ പോവാ കൈ സാനം കിട്ടുന്നെർ ത്യ
ഏ ഹ് ഞാൻ അതേമാ രി ബാഗ് എൻ്റെ കുഞ്ഞാമാക്ക് ഓർഡർ ചെയ്തേന് അപ്പൊ പൈസ കൊടുക്ക ക്കാത്തത് നന്നായി ഇതേമാ രി സാധനം കൈയ്യിൽ കിട്ടണ നെ ന്നല്ല
ആഹ് അങ്ങോട്ട് പോയി കളിക്കാ ഇങ്ങോട്ട് പോയി കളിക്ക ഓള് പറീണ്ട് പൈസ അടക്കത്തോണ്ട് മ്മ ക്ക് കാത്ത് ക്കാം
ആഹ്അതെ അതന്നെ അടിച്ചാണ്ട് പോയാലാണ് നമുക്ക് പിന്നെ സങ്കടാ വാ മീശോ യിലൊന്നും അങ്ങനെല്ല പക്ഷെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊറേ അങ്ങനെ
ആഹ് അങ്ങൻ ത്തെ ണ്ട് ആഹ് ഇപ്പം എന്റെ ഫ്രണ്ട് തന്നെ ഓള് ഒരു ചെര് പ്പ് പ്പ് എണ്ണൂർ പപ്യ ക്ക് ട്ട് ഏതൊരു സൈറ്റിന്ന് ഓർഡ് റീ യ്താ അങ്ങന അത് വന്ന് വന്നപ്പോ ഓക്ക് ചെറിയൊരു ഇതുണ്ട് പിന്നെ ഓള് ഒയ്ച്ചു റിട്ടേൺ അടിക്കാ ആഹ് പ്പൊ ഓര് റിട്ടേൺ അടിച്ചാ പൈസ അപ്പോ ഓളു ഓയ് ച്ച് ന് റിട്ടേൺ കൊ ണ്ടോ വണ്ട പക്ഷെ ഓളൊ ഒന്ന് ഞെക്കി പോവും ചെയ്ത് റിട്ടേൺ അടിക്കാള്ളത് ഓള് ഓയി ച്ച് ഇനി ആള് വരുമ്പൊ കൊടു കണ്ടാന്ന് ഉള്ള മൈൻ്റ് ആണ് പക്ഷെ ഇവള് പൊ ർത്തോ യ സമെ ത്ത് വീട്ടുകാരെടുത്ത് കൊടുത്ത് പൈസീം പോയി സാനോം പോയി
എഹ് അല്ലാ പ്പൊ പൈസ ഫോണിക്ക് കേറൂല്ലേ
ഇല്ല അയ് ന്റെ നി എത്രയോ ദിവസം കഴിഞ്ഞിട്ട് പകുതിയോ കാ ഭാഗൊ അങ്ങനെ എന്തോ കേറുള്ളു
ഉം
ആഹ് അത് ഓരോ സൈറ്റ് ആവുമ്പോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ
ഉം സൈറ്റാകുമ്പോള്ള പ്രശ്നാ ണ്
ആഹ്
അപ്പൊ മീശേയിലൊക്കെ നല്ല ഓരോ കമ്മലൊക്കെ കാണാൻ എന്തോ രസാ?
എന്ത് രസാ പക്ഷെ അതാ ഇവിടെ വരുമ്പോ അത് എങ്ങൻ ത്തെ കോലത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ല റിവ്യൂ ഓ ക്കെ യാലും അയ് ലും ചെലോ ലത് കാണാ പിന്നെ ചെ ലോ ടത്ത് നല്ലതെ ക്കും ഒന്നും പറയാൻ പറ്റ്ണ് പിന്നെ ഇപ്പ ട്രസ്സ് ഫോട്ടോ വാരി അതാണ് ഇപ്പൊക്കെ ഫോട്ടോലല്ലേ ഐഫോൺ ഇണ്ടങ്കിൽ എന്തും കാട്ടാ
ആഹ് ആഹ് ഐഫോനാവുമ്പോ പിന്നെ അതന്നെ നല്ല ഭംഗിയില് ഒന്നും കൂടി അയിന്റെ കളറില് ഒന്നും കൂടി നല്ല രസത്തിൽ കിട്ടും
ആഹ് അതെ സിക്സ്റ്റീൻ ഫ്രോക്കാ ആക്കുമ്പോ മ്മളിപ്പോ മ്മളപ്പോ എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും കുരുയൊക്കെ ഉണ്ടാക്കാൻ മായ് ക്കാൻ പറ്റോ
ആഹ് ഒന്നും കാണൂലല്ലോ ഇപ്പത്തെ ഫോട്ടോ കണ്ട് കാണ്ടൊന്നും പെണ്ണാണാൻ പോവാൻ പറ്റൂല
എന്താ പറ ഫോണില് കാണുന്ന ഭംഗി ഉണ്ടാവൂല ഇരിട്ട് കാണു ആഹ് ഇപ്പൊലരും അങ്ങനെയണ് ഫോട്ടൊക്കെ എടുക്ക ആഹ് അതെ
ആഹ് ചക്കമ്മാരും അങ്ങനെ തന്നെ
ഉം ആഹ് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ പ്പ അങ്ങനെയാണല്ലോ
ആഹ് ന്നാല് ഇജ്ജ് ചെങ്ങാഴ്ചളോടൊക്കെ പറീലേ അങ്ങനെയൊക്കേണ് നമ്മള്
ച്ച് പറയണ്ട്
ആഹ് അന്നിട്ട് നമ്മളിങ്ങനെ ഹൻദിക്കും മഗ്‌രിബ്നും വാണ്ട പറഞ്ഞോണ്ടി
ഓ പറയണ്ട്
കല്യാണത്തിന്റെ അന്ന് നമ്മക്ക് എല്ലാർക്കും ഒരേമാതിരി ഡ്രസ്സ് ക ഒരേ കളർഅല്ല അ ല്ലാരു ക്കുംപല പല കളർ ആഹ് അല്ലാ ഒരു ശീല എല്ലാർക്കും പല പല കളർ എടുക്കാൻ പറയണ്ടി ട്ടോ
ആഹ് ഓക്കെ പറയാം പറയാം ഓക്കെ ആ ആ ശരി ശരി ആഹ്